ന്തൊക്കെണ്ട് വിശേഷം ഫുഡൊക്കെ കഴ്ച്ചോ
ല്ലല്ല ഫുഡൊക്കെ ആക്കി വച്ചിണ്
ആഹ് ആഹ് സുഖായിട്ടിർക്ക്ണ് കൊഴപ്പൊന്നുല്ല
ഫുഡൊക്കെണ്ടാക്കിയോ
ഫുഡൊക്കെ ഇണ്ടാക്കിയാണ് പോന്നത് ഞാന് ഇപ്പം ടൗണിലാ ഉള്ളത് ഇന്ന് ടാസ്ക് കഴിന്ന് പറഞ്ഞു അങ്ങനെ കോളയ്തോക്കിതാണ് ഇഞ്ഞുണ്ട ആറ് കോളും കൂടെ കിട്ടണം ആഹ് ആഹ് വീട്ടല്ണ്ടാക്കി പോയതാ ആഹാ പോക്കൊകണ്ട് ഞനെ മക്കൾക്ക് സ്കൂളിലേക്ക്ള്ള സാധനങ്ങൾ വാങ്ങാൻ പോന്നതാ
ത്ര മക്കളുണ്ട്
രണ്ടാള് ണ്ട്
ചെറിയ കുട്ട്യാളാണോ
ആഹ് ചെറിയാൾക്കാരെന്നേണ് ഒരാള് നാലാം ക്ലാസ്സും ഒരാള് എൽ കെ ജിം നാട്ടിലെന്നെ അല്ലല്ലാ ഞാന് ഒറ്റക്ക പോന്നേ കാക്ക പണിക്കോയതാ
ആഹ് പിന്നെ വേറെ എന്താ മഴ ഒക്കെ ഉണ്ടാ അങ്ങോട്ട്
ഇന്ന് മഴല്ല്യ ഇന്നലൊക്കെ നല്ല മഴാർന്നു
ഉം ന്ന് ചെറിയൊരു വെയിലൊക്കെ കാണണ്ട്ല്ലേ
അഹ് ആഹ് ന്ന് ഒരു വെയ്ല്ണ്ട് ന്നൽക്കിട്ട് പോന്നതാണ് മ്മനോ
ഉം ഉം ഞാനൽക്കിട്ടൊന്നുല്ല ഞാൻ ഫുഡൊക്കെ ണ്ടാക്കി വെച്ചിരിക്ക്യാണ് ഏഹ്
വാഷിംഗ് മെഷീന്ണ്ടോയ്ക്ക
ആഹ് മെഷീനിൽ ഇടാൻള്ളെ മെഷീൻലിടും നമ്മള് കല്ലുമലൽക്കേണ്ടത് കല്ലുമലൽക്കും
ഞമ്മക്ക് മെഷീൻ ഇല്ല അതോണ്ട് കല്ലുമതന്നെ ഇടണം
ഏഹ്
ഉം
പ്പ മെഷീന് എല്ലാട്ത്തേലും ഉണ്ടാവല്ലോ വാങ്ങായിട്ടാ
നമ്മക്ക് ഉം സൗകര്യംല്ല അത് ഇടാനേ ഉം ഇനി വീടൊക്കെ ഒന്ന് മാറ്റി എടുക്കാണ്ട് അപ്പൊ പിന്നെ അന്നേക്ക ക്കാക്കാന്ന് ഉ അതാവുമ്പോ ഞമ്മുക്ക് ഉണക്കാന്
ഉം ആഹ്
അത് ല്ലാതോണ്ടേ മഴായിട്ട ത് മക്കളെ പാൻറും കാര്യങ്ങളൊന്നും ഉണങ്ങുന്നില്ല
ആഹ് മെഷീൻലിട്ട് നമ്മൾ ഉണക്കിയാല് പിന്നൊന്ന് കാറ്റൊള്ളിച്ചാ മതി ഉം ഞങ്ങളങ്ങനെയാ ചെയ്യല് പിന്നെ വെയിലുണ്ടെങ്കിൽ അല്ലാതെ തന്നൊണങ്ങേ ചെയ്യും ഉം
മഴ കാാവുമ്പോ ചിക്കാന സ്ഥലല്ലേ ഉം
എന്താ ഫുഡ് വീട്ടിൽ ഉണ്ടാക്കി വെച്ച് പോയത്
സാധാ ചോറന്നെ ചിക്കൻ കറി
ഞായറാഴ്ചയായിട്ട് സ്പെഷ്യൽ ഒന്നുമല്ലോ ചിക്കൻണ്ടല്ലേ ചിക്കൻ സ്പെഷ്യൽ ചിക്കൻ ഇപ്പ സ്പെഷ്യൽ അല്ലേല്ലോ ഒന്നും
ആഹ
മീനൊന്നും വാങ്ങിക്കൂടെ ഭയങ്കര വിലയാാ തോന്നുന്നു
ആഹ് ഇള്ള വില അനെ ടേസ്റ്റല്ല
േസ്റ്റ്ല്ല അപ്പ ഞാനും അങ്ങനെ എന്നാ ചിക്കൻ വാങ്ങിക്കോള നല്ല ചിക്കൻ വാങ്ങിച്ചാ
മീനൊന്നും ടേസ്റ്റ് ഇല്ല നല്ല മത്തിനെ നല്ല ടേസ്റ്റ്ണ്ട് കേട്ടോ നല്ല വ വലിപ്പള്ള വത്തിീറെ
ആ അതെ അതെ
ആഹ്
ചിക്കൻ വാങ്ങി വറുത്തരച്ച് തേങ്ങ വറുത്തരച്ച് വെച്ചപ്പ നമുക്ക് ഉച്ചക്കും കൂട്ടാം രാത്രിയും കൂട്ട ബാക്കിണ്ട രാവിലെയും കൂട്ടാ പത്തിക്ക്
സയാണ്
ആ
നമ്മള് ഇല മുളക് ഇടണ ചെയ്യ വേങ്ങര വർത്തരച്ച ആഹ് അത് ഇവിടെ കാക്കക്കും മക്കക്കും വലിയ താല്പര്യമില്ല
ആ വല്ിയ താല്പര്യംൊന്നും ഇവിടെല്ലോ പക്ഷെ ഞാൻന്റെ ഡ്യൂട്ടി
ആഹ് ആഹ ആഹ്
പിന്നെ യെലോ റൈസ് ഉണ്ടാക്കി യെലോ റൈസ് ഇ ഉണ്ടാക്കാറുണ്ടോ
ഇല്ലില്ല
ആ മഞ്ഞപ്പൊടി ഇട്ടിട്ട്
ഇല്ലല്ല തേങ്ങാ ചോറാ തേങ്ങക്കെ ഇട്ടിട്ടുള്ളേ
തേങ്ങ ഇട്ടിട്ടല്ല ഈ വെളിച്ചെണ്ണേൽ കാരറ്റ് ഇറ്റൊക്കെ മുറിച്ചിട്ടിട്ട് പട്ട പൂവ് ഏലക്ക എല്ലാം ഇട്ട് ഉള്ളി എല്ലാം കൂടി ഇട്ട് വറുത്തിട്ട് അതിലേക്ക് ഈ എത്രയാ നമ്മള് അരിയെടുക്കുനെന്ന് വെച്ചാല് അതിന്റെ ഇരട്ടി വെള്ള ഒഴിക്കും ആഹ് സാരിയ നമ്മള് ചോറ്
ആഹ ആഹ് ആഹ
എന്നിട്ട് പിന്നെ അതിന്റെ ഇരട്ടിയോ അല്ലെങ്കിൽ ഇത്തിരീയൊടിയൊ വെള്ളം ഒഴിച്ചി പി മഞ്ഞപ്പൊടി ഉപ്പ് എല്ലാം ഇട്ടിട്ട് തിളച്ചിട്ട് ഈ അരി ട്ടിട്ട് രണ്ട് മൂന്ന് വിഷല് ഒെ കഴിയുമ്പോ നല്ല ചോറായി ഞങ്ങളൊക്കെ മഞ്ഞച്ചോറ്ന്നാ പറയാം
ആഹ നന്നെ അങ്ങനെ ഒന്നും ചെയ്ത് നോക്കില്ല ആഹ ആഹ്
ചിലരൊക്കെ പരിപ്പുകാറൊക്കെ വെക്കുണ്ടന്ന് തോന്നുന്നതിന്
ഉം അത അോട തന്നെ അങ്ങന ഒന്നും ചെയ്ത് നോക്കിട്ടില്ല എന്നങ്ങോട്ട് ചെയ്ത്ോക്കണം
നിങ്ങ ഉണ്ടാക്കുന്ന വേറെ എന്തെങ്കിലും ഒരു ഡിഷ് പറഞ്ഞരി
ഞമ്മള് ഈ തേങ്ങാന്റെ ചോറുണ്ടാക്കും തേങ്ങക്ക ആഹ ഉരുവൊക്കെ ഇട്ടിട്ട്
ആഹ്
അ ഇട്ടി ഉണ്ടാക്കും അതില് തേങ്ങൊക്കെ ഇട്ട് ഉലുവൊക്കെ ഇട്ടിട്ട് മഞ്ഞപ്പൊടിയും ഇ ഇടും
ആഹ്
അങ്ങനെയുണ്ട് അ
അത് ഞാൻ ഇണ്ടാക്കിയില്ലത് വരെ ടെ ഞാനിങ്ങനെ യൂ
ആഹ് അത് നല്ല സുഖാ നമ്മൾ അരി കുക്കറിൽ ഇടാണെങ്കില് അരി ഇട്ടട്ട് ഞമ്മളെ കഴിയിന്റെ ഈ വിരലികൾല്ലേ
ആഹ്
ആ വെരലുകള് ഏഹ് വെച്ചിട്ട് എത്ര അരിക്കും മേലേ നമ്മളെ ഈ വെരലിന്റെ ഈ മൂതിരടിനെ ഈ അറ്റം വരെ തായ്ത്തി നോക്കും വെള്ളം എത്ര ഇള്ളെ അരിയും വെള്ളോം അത്ര വെള്ളം മതി കുക്കറിലൊക്കെ ഇടാങ്കി തേങ്ങേ ചെരകി ഇടാ അതുപോലെ ഉപ്പും വിട്ടാല് രണ്ട് വിസില അടിച്ചാല് റെഡി ആയി
വേവ്ള്ളരിയല്ലേ?
വേവ് കൊറഞ്ഞതും പറ്റും വേവിള്ള ഒരു മൂന്ന് വിസില് വരണ്ടി വരും മറ്റേ രണ്ട് വിസിൽ ഉം നല്ല ടെസ്റ്റ്‌ണ്ടവും ഉം ഉം അത് കറിയില്ലെങ്കിലും കഴിച്ചു പോവും
ഏഹ് നല്ല തേങ്ങയൊക്കെ നല്ലോണം ഇടാമതി
ആഹ് ആഹ് ജലോല് ഈ തേങ്ങ ഇടും തേങ്ങന്റെ പാലുണ്ടല്ലോ
തേങ്ങാപാല്
ആഹ് അത് ഒഴിക്കും
ആഹ് നല്ല ടേസ്റ്റ് ഇണ്ടാവും
ഉം നല്ല ടേസ്റ്റാവും ഉള്ളി ചോന്ന ഉള്ളില്ലേ
ആഹ് ചെറിയുള്ളി
ആഹ് ആഹ് അതും അലോ അരിഞ്ഞിടും
ആഹ്
ആഹ് ഇതൊക്കെ ടേസ്റ്റ് കൂടുമ്പോം നല്ല ആഹ് ഞാനമ്മ ഉണ്ടാക്കിയ കറി കുട്ടല്ല ഇല്ലട്ടോ ആഹ്
തെങ്ങൊക്കെ ഉണ്ടോ ങ്ങൾക്ക്
ആഹ് ഞമ്മക്ക് പ്ലാവ്ണ്ട് അവടെ ചക്കണ്ടോ?
ആഹ് ചക്ക ഒക്കെണ്ട് ചക്ക ഞങ്ങൾക്ക് പിന്നെ ഒരു ചെറിയൊരു പ്ലാവാഉള്ളത് ചക്ക ഇല്ലെങ്കിലും എവിട്നെങ്കിലും ഒക്കെ കിട്ടും ഇലൂടി ഒക്കെ ഉണ്ട് ചക്ക
ആഹ് ആഹ് ആഹ് നമ്മുക്ക് വരിക്കപ്ലാവുണ്ട് പിന്നെ മ പ്ലാവും പയന്നറിയും നല്ല പൈത്ത ആഹ് വരിക്കച്ചക്കെ ഞങ്ങള് ഈ ചെറുതാ എരിഞ്ഞിട്ട്
ഏഹ്
അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കും തേങ്ങ ഇടും ഏലക്കാ പൊടി ഇടും ഒരു നുള്ള് ഉപ്പുഇട്ടിട്ട് തിളപ്പിക്കും
ആഹ് ആഹ്
ന്നട്ട് കൊറച്ച് വെള്ളം ഒഴിക്കുള്ളൂ എന്നിട്ട് അത് തിളച്ച് വന്നിട്ട് അതിലേക്ക് ഒരുത്തിതിരി അടിപ്പൊടിയില്ലേ
ആഹ്
അത് കൂടെ കലക്കിയിട്ട് അതിലേക്ക് ഒയിക്കും ഇന്നിട്ട് നല്ലങ്ങോട്ട് വേര ശർക്കരന്റെ ആവശ്യ ഒന്നുഇല്യാ നല്ല മധുരമുള്ള ചക്ക ത്തമ്മും അ മ ചക്കന്റെ മധുരങ്ങനാവും
ആഹ് പഴുത്ത ചക്കല്ലേ
ആഹ് ആ
ആഹ്
നല്ല ടേസ്റ്റ് ഞങ്ങള് കഴിക്കലുണ്ട് അവിടെ വൈകുന്നേരം ചായക്കൊക്കെ ആഹ് വൈകുന്നേരം ചായക്കൊക്കെ അങ്ങനെ ചെയ്തോക്കും
ന്നേ ഈ ചക്കക്കുരു ബേവിക്കലുണ്ടോ
ഏഹ് ചക്കക്കുരു ഞമ്മള് ഈ ഒന്ന് വേവിച്ച് കാണ്ട് കുക്കറിലിട്ട് വേവിക്കാ. ന്നിട്ട് അത് നല്ലോ തൊലികളൊക്കെ കഴി കളഞ്ഞിട്ട് വേവിച്ച് മിക്സിലിട്ടടിക്കാ ആ മിക് ലിട്ട് അര അല്ലല്ല അരച്ചിട്ട് പിന്നെ മ്മള് ഈ ല്ലേ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളിയും തേ ഏർ തേങ്ങാ കൊത്തുണ്ടല്ലോ അതും ഇട്ട് തിളപ്പിക്കാ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ന്നിട്ട് നമ്മള് ശർക്കര ഉരുക്കിട്ട് അതിലേക്ക് തേങ്ങയും തേങ്ങയൊക്കെ ഇട്ട് നല്ലോ തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതോഴിക്കും നല്ല ടെസ്‌റ്റ് വരും
നല്ല ടേസ്റ്റ് ആയിക്കല്ലോ അല്ലാതെ ചക്ക ക്കുരു പിന്നെ കറി വെക്കും ചക്കക്കുരു മുരിങ്ങയില ഒക്കെട്ട്
ഉണ്ടാക്കും മക്കള് ചക്കക്കുരു ഉണ്ടാക്കി ഉണ്ടെങ്കില് ചെലപ്പം ചുട്ട് കഴിക്കും അടുപ്പില് ത് ഞങ്ങള് തീയിലിട്ട്ങ്ങാണ്ട് ചുട്ട് കഴിക്കും
ആഹ് അതിന് നല്ല ടേസ്റ്റാണ് തപ്പപ്പ ആര് ചെയ്യാന്
ആര്
വറക്കൊക്കെ ചെയ്യായിരുന്നു പണ്ട്
ആഹ് അവിടെ ന്റുമ്മ ണ്ടാകും വർ ത്തി ഇടിക്കു ന്നിട്ട് തേങ്ങ ശർക്കര ഇട്ട് ആ ശർക്കര ഇട്ട്
ചിക്കൻ ഉണ്ടാക്കിട്ട്
ആഹ് നല്ല ടേസ്റ്റ് ആണ്
പ്പാ ർക്കും അയ്ന് സമയേല്ല പിന്നെ അതുഅല്ല കയ്യെല്ല നല്ലെ ച്ചൊള ണ്ടെങ്കില് അതെടുത്ത് കഴിച്ചിട്ട് ചക്കക്കുരു
ആഹ് എവിടെ ഇപ്പ ആർക്ക് ചക്കക്കുരു കഴി ആദ്യൊന്നു പ്പല്ലേലും ഇപ്പൊ കഴിച്ചാല് വയറ് വേദന ഗ്യാ
വയറു വേദന ഗ്യാസ് ഇതൊക്കെയാണ്
ആഹാ
പിന്നെ വരാനായോ?
ഏ?
വെരാനായോ?
ഞാന് ബസില് ആ ഞാൻ ബസ്സിലാണേ ഇനി ബസ്സ് എടുക്ക മ് പോണം
ആഹ് പിന്നെപ്പോ പോയാല് ണ്ടോ പണിയുണ്ടോ വീട്ടില്?
ഇല്ല ഇനി ചെന്ന് ആണ് ഫുഡ് കഴിക്ക മക്കളൊന്ന് കെടത്തി ഒറക്ക്അ ആഹ് എല്ലാം കഴിഞ്ഞ്പോയതാ ഇനി ചിലപ്പോ നാത്തും വരും പറഞ്ഞ ചെറിയ നാത്തൂന്
ആഹ് ന്നാ ഫുഡ് ഇണ്ടാക്കണ്ടേ രാത്രിയെക്ക്
ഇല്ല അത് ഞമ്മക്ക് ഉച്ചക്ക് ഉണ്ടാക്കിയ തെന്നെ ഇണ്ടാവും ആഹ് അതന്നെ അത് പിന്നെ വൈകുന്നേരം ഞമ്മള് കൊറച്ച് കണല് നമ്മള് തീ താക്കിട്ട് കൊറച് ആ മങ്കുടു ചെമ്പ് കുടുക്കേല് വെള്ളവും വെച്ചിട്ട് അയിന്റെ മേലെ വെക്കു
ആഹ് ശെരി
കൊറേശ്ശേ വെള്ളേ വെക്കുള്ളു അത് തെളക്കണേനനുസരിച്ച് നമ്മടെ ചോറല്ല ചൂടാവും അപ്പൊ ഫ്രഷ് ചോറായി വരും
ആഹ് അതെ അതെ
അങ്ങനെ ചെയ്താല് നല്ലതാണല്ലോ ആഹ്
നിങ്ങളെ വീട് എവിടെയ
എന്റെ വീട് പിന്ന പറഞ്ഞ് ഇന്നാലൈക്കോട്ടെട്ടോ
ആഹ് ഓക്കെ ഓക്കെ